ഉണ്ട് അതെ ആഹ ആഹ നിങ്ങള് എന്തൊക്കെയാ വർത്താനം
ഒക്കെ സുഖമായിട്ട് പോകുന്നു
മഴയൊക്കെണ്ട നിങ്ങള നാട്ടില് ആഹ ഇവിടെ നല്ല മഴയാ ആകെ വെള്ളമാണ് തോടും കൊളൊ വെള്ളം നിറഞ്ഞു ക്ക്ണ് പ്പം ഇന്നലെയും ഇന്നും മഴയുണ്ട്
അത് ശെരി വീടിന് അടുത്ത് തന്നെ തോടുണ്ടോ
ആഹ് ഞങ്ങളെ വീടിന് പിന്നിൽ തന്നെ അല്ലേ നല്ല തോടിനു നേരെ ചാലുണ്ട് ആ ചാലി കൂടൊക്കെ നല്ല വെള്ളം പോവണ്ട് അതുപോലെ നല്ല പിരയുടെ ബേക്കിലൊക്കെ വെള്ളാണ് വെള്ളം കൊണ്ട് വെള്ളം
ഏഹ് പാടാണോ
ആഹ് പാടത്ത് പാടാണ്
ആഹ് ആഹ് അത് ശെരി അപ്പൊ അല്ല തവളാന്റെ കരച്ചിലൊക്കെ കേട്ട് ഉറങ്ങാലേ
ആഹ നല്ല വെള്ളാത് നല്ല മഴ പെയ്തോട്ട് മഴ പെയ്യാണ്ട് കുഴപ്പമില്ലാട്ട മഴ മഴയും വേണം വെയിലും വേണം വെള്ളവും വേണം
ആഹ് അത് ശരിയാണ് എല്ലാം വേണം അധികായാലും ബുദ്ധിമുട്ടാണ് കുറഞ്ഞാലും ബുദ്ധിമുട്ടാണ്
ആഹ് അതെന്നെ അതെന്നെ ശരി ഞങ്ങളോവിടൊക്കെ മഴ പെയ്താ ഞങ്ങെ മേൽഭാഗം കുന്നിന്റെ കുന്നു കുന്നുംപുറാണ് മുകളിലൊക്കെ അവിടൊക്കെ ഈ കുന്ന് കുന്നിടിഞ്ഞങ്ങാട്ടൊക്കെ വെള്ളം മലക്കെ ഇടിഞ്ഞങ്ങാണ്ട് വെള്ളം പോരും.
ആഹ് അപ്പൊ മഴ കൂടിയാലും പണി കിട്ടും.
ആഹ് അതിപ്പം ഞങ്ങ് ആഹ് ഇണ്ട് മണ്ണിടിച്ചിലുണ്ടാവും അതുപോലെ താഴത്തന്ന് തന്നെ അതേമാതിരി വെറും പാടങ്ങളാണ് അവിടൊക്കെ നല്ല വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകും.
ആഹ് അപ്പൊ രണ്ടും കൂ രണ്ടിന്റെകൂടി ഇടെപ്പെടുന്ന ഒരു അവസ്ഥയാണ്ല്ലേ.
ആഹ് ഞങ്ങള് രണ്ട് എന്നാ വേനക്കാലത്ത് ഒരു തുള്ളി വെള്ളോം ഉണ്ടാവൂല്ല അങ്ങനത്തെ അവസ്ഥയാണ്.
ആ അല്ലെങ്കിലും ഈ പാടം ഏരിയേൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടേ വേനൽക്കാലത്ത് മ വെള്ളം തീരെ ഉണ്ടാവില്ല കിണറ്റിലൊക്കെ വെള്ളാങ് ട് വറ്റി പോകും.
ആ അങ്ങനെ തന്നെയാണ് ഇടെ ആ ഇവിടെ അങ്ങനെ തന്നെയാണ്.
കുടിവെള്ളത്തിനൊക്കെ മുട്ടും
കുടിവെള്ളത്തിലെ കുടിവെള്ളത്തിലൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങക്ക്.
ആഹ് ലാസ്റ്റ് ഒക്കെ ആവുമ്പോഴല്ലേ അതേ ഏപ്രില് ഫസ്റ്റ് തന്നെ അങ്ങനെ ആവോ.
ശെരി മെയ് ജൂ മെയ് ഏപ്രിൽ മെയ് ജൂലൈ രണ്ട് മാ രണ്ട് മൂന്ന് മാസം ഞങ്ങക്ക് വെള്ളം തന്നെ ഉണ്ടാവില്ല ഞങ്ങളപ്പ പുറത്ത് കൊഴകിറിത് വെള്ളം അടിക്കലാണ് അപ്പറത്ത് വീട്ടിന്ന് -
ആഹ് ത് പക്ഷെ കുടിക്കാൻ കൊള്ളൂലല്ലോ
കുടിക്കാനാകുമ്പോ വേറെ കിണറ് കിണറ് ഈ രണ്ട് കുടം കൊണ്ടു എല്ലായിരും കൊണ്ടാൻ പറ്റ് ഇല്ല കൊറേ പെരക്കാര് മുക്കണ കിണറാണ്
ആ ആ
ഞങ്ങൾ ഞങ്ങൾ ഈ പ്രദേശം ഈ ഏരിയ ചെ ഇ ഈ ഏരിയയിലേ വെള്ളത്തിന് കുറച്ച് ക്ഷാമുള്ളതാണ്. എന്നാലും കുഴപ്പില്ല അല്ലാതെ ബുദ്ധിമുട്ടില്ല.
ആഹ്
പിന്നെ വണ്ടിയില് വെള്ളം കൊണ്ടുരും ഞങ്ങൾക്ക് വീടുകൾക്ക് അങ്ങനെയും വെള്ളം കൊണ്ട് ക്ഷാമ് വെള്ളം ഞങ്ങള് കുടിക്കാനൊന്നുടുക്കൂല്ല
ആഹ് അ
ആഹ് ഈടാങ്കിത് മൂടിക്കാത്ത വെള്ളല്ല അപ്പ അതൊന്ന് ഞങ്ങ ഞമ്മൾക്ക് രണ്ട് കുടല്ലേ വാണ്ടൊള്ളൂ കുടി
ആഹ് കുടിക്കും ഉം കുടിക്കാനും പിന്നെ രണ്ട് പാത്രം കിട്ടിയാതന്നെ വീട്ടില് കൊ കൊറെ ആളുണ്ടോ?.
ഇല്ലില്ല ഞങ്ങൾ വീട്ടിൽന്ന് അഞ്ചാളുള്ളു ഭർത്താവും മൂന്ന് മക്കളും ഞാനും അങ്ങനെ - - അഞ്ചാളുള്ളു
ആ ശരി ആ ഒറ്റക്കാണല്ലേ? ഉം പിന്നെ കൊഴപ്പൽ ആഹ് മറ്റേ എന്താന്ന് കൊറേ അല്ല
ആഹ് ഇങ്ങൾക്ക് ഇപ്പ കുടുംബം ഒന്നിച്ചുള്ളതാ അതെല്ലേ ആഹ്
ആഹ് എന്നാലും ആളില്ലാ അഞ്ചാളന്നെ ഉള്ളു.
അതേന്നല്ലേ ആഹ് പിന്നേക്കെ ഇണ്ടാവൂല്ലേ.
മ്ഹ് ഞങ്ങളും ഉള്ളു പിന്നെ ഒന്ന് ചെറുതും ആണ്‌ പിന്നെ നമ്മക്ക് അത്ര ഇതില്യ
ആഹ് അത് ശരി അങ്ങനെ തന്നേണ് ഇവിടെ അങ്ങനെ വല്ല ഇവിടെ ഞങ്ങള് വല്യ കുടുംബാണ്. അൻ ആറ് ആണും അല്ല അഞ്ച് ആണും ആറ് പെണ്ണും ആണ്.
ആഹ് ഞങ്ങള് ഇവിടെ നാല് ആ
ആഹ് പിന്നെ മേച്ചേക്കണ് ഞങ്ങള് എല്ലാരും വെവ്വേറെ പോന്ന്ക്കണു അടുത്തടുത്തന്നെ വീടുകള്ട്ടൊ ആഹ് ഒപ്പം ഇങ്ങനെ വരി വരിയാനാണ് വീടുകളൊക്കേ
ആഹ് ആഹ് ആഹ്
പേടിക്കാനൊന്നും ഇല്ല അടുത്തടുത്തക്കെ വീടുകളുണ്ട് ഇവിടെ അത്
ആഹ് ആഹ് അഹ് പിന്നെ അമ്മള് വീട്ടുകാര് തന്നെ അടുത്തുണ്ടാവുമ്പോ നമ്മക്കൊരു സമാധാനം എന്തേ ഒരു ആവശ്യം ഉണ്ടാകുമ്പഴും ആ ഒരു ഐക്യാണല്ലോ
ആഹ് അത് ശരിയ ആഹ് പിന്നിലും മുന്നിലും ആദ്യാ ഈ സൈഡിലൊക്ക വീടുകള് തന്നെയാണ്
ആഹ് നിങ്ങളെ വീട്ടില് എപ്പൊഴും ഒരു തറവാട്ടില് ഇള്ള പോലെന്നെ.
ആഹ് ഒക്ക പിന്നിലും മുന്നിലും മുന്നിലും ഒക്കെ നല്ല ഐക്യത്തോരിത് നല്ല രീതിൽ പെരുമാറാണ മനുഷന്മാരുണ്ട് അയൽവാസികളൊക്കെ തന്ന പോലെ തന്നേണ് നമ്മള് അങ്ങോട്ടും ഇങ്ങോ നമ്മള് അങ്ങോട്ടും അങ്ങന തന്നെ ഒരു ഇങ്ങോട്ടും ഇങ്ങനെ തന്നെ
മ്ഹ് മ്ഹ് ആഹ് പരസ്പരം നല്ല ഐക്യം ഉണ്ടായാൽ തന്നെ ആ ഒരു കുടുംബത്തിനൊരു ഐശ്വര്യാണല്ലോ മറ്റത് ഉം മറ്റേ അവര് ഐക്യമില്ലെങ്കി സ്വന്തം കാര്യം നോ
ആഹ് അത് നമുക്കു പിന്ന അപ്പറത്തും ഇപ്പറത്തും അങ്ങനെ എങ്ങനേം പോവൊന്നുമില്ല ഞങ്ങള് പോവാണേ ഞങ്ങള് ഈ എളയച്ചി മുത്തച്ചി അങ്ങട്ട് പോവുള്ളു അല്ലാ അയൽ വാസി വച്ചാൽ എപ്പഴൊന്നും അവര വീട്ടിക്ക് പോവോന്നും ഇല്ലേട്ട അങ്ങനെ ഇങ്ങനെ നമ്മള് വീടിന്റെ മുറ്റത്ത് നിന്നങ്ങനെ വർത്താനം പറയാന്നല്ലാണ്ട് ഓരെ പെരേക്കൊന്നും പോവൂല
അയിലെ ഇയ്യേ എളെച്ചി മൂത്തേച്ചി വാള് എളെച്ചി മൂത്തേച്ചിമാരും തന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഐക്യാണെങ്കിൽ തന്നെ നല്ലൊരു ഇതാണെന്ന് പറയാന് ഉം
ഞമ്മള് നല്ല പോലന്നെ നമ്മക്ക് എന്നും വാണ്ടേ.
അത് ശരിയ നമ്മള് ജീവിതകാലം മുഴുവൻ അവരൊവ് കാൺണതല്ലേ വെ ആഹ് ആഹ് നമ്മളിപ്പോ ഇന്ന് അങ്ങട് കണ്ട് കഴിഞ്ഞാ ആ വെറുപ്പ് അവിടെ മനസ്സില് കെടു ക്കൂല്യേ അതാണ് ഉം ആരോടും വൈരാഗ്യോം വേണ്ട ദേശ്യോം വേണ്ട. ഇപ്പ ഇത് ആളെണ്ടാവോന്ന് നമുക്കും അറിയാൻ പറ്റുവോ? ഉം ഇള്ള കാലം നല്ല പോലെ ജീവിക്കാ ആർക്കും ഒരു ബുദ്ധിമുട്ട് ആക്കരുത് അമ്മള് കാരണം.
അതന്നാ അല്ല പിന്നെ അത് അത്രേ വേണ്ടുള്ളൂ ഇനി ഇപ്പ അധികം കാലം ജീവിതം ഇണ്ടാവൂല ഇത് പിന്നെ ഇപ്പൊ ഇപ്പൊ കാലം പോണ പോക്കെ വളരെ
ഉം ഏതായാലും വേണ്ടത്ത അസുഖോം കാര്യങ്ങളും ഇപ്പൊ അതിന് ചെറുപ്പത്തിലെ എല്ലാർക്കും ഷുഗറൂം വന്നിട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടല്ലോ
ഏഹ് ഇജാണ്ടേ ഷുഗറിപ്പം ഇക്കന്നെ ഷുഗറുണ്ടിപ്പൊ ഞാൻ മരുന്നൊന്നും കുടിക്കുകില്ലാട്ടോ.
ആഹ് പക്ഷെ അപ്പൊ ഭക്ഷണം എല്ലാം കണ്ട്രോളാണോ.
ആഹ് ഞാൻ ഭക്ഷണം കൺട്രോളെയ്യും മരുന്ന് ഇപ്പം മരുന്ന് ഒരു മാസം കുടിച്ചു പിന്നെ കുടിച്ചില്ല പിന്നെ ഇപ്പ ടെസ്റ്റ് ചെയ്തു നോക്കുമ്പൊ കൊറവാണ് നൂറ്റി എഴുപത്തെട്ട് നൂറ്റി അയിമ്പത്തി ഏഴ് അങ്ങനെയൊക്കെ ഒള്ളൂ.
അഹ് അഹ് ഇന്നാലും അയ്ന് എടക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതാ.
ആഹ്. എടക്ക് ഒരു മാസം കൂടുമ്പോ പോയി ചെക്കെയ്യും.
ആഹ്.
ചായൊന്നു വല്ലാതെ മധുര ഉളളത് കുട്ച്ചൂല അപ്പൊ മധുര
ആഹ് മധുരം ഉപയോഗിക്കെണ്ട അങ്ങനെ ചെറ്തായിട്ട് ഷുഗർ ഇണ്ട് ന്ന്ണ്ടെങ്കി
ആ അ ഇങ്ങത്തെ ആഹ് അത് ഇന്നാലു നോർമലായിട്ട് പഞ്ചസാര ഇടും
ആഹ് അതും ഇടര്ത്. ചെറുതായിട്ട് ഒരു ഷുഗറിന്റെ ഇത് ഇണ്ട് ന്ന്ണ്ടെങ്കിലേ മധുരം പറ്റെ ഒഴിവാക്കീട്ട് ഇതാക്കിയാ മതി. പിന്നെ ചോറും ഒക്കെ ഒന്ന് കൊറച്ചാ മതി.
ആഹ് ചോറ് പിന്നെ കൊറ്ച്ചെന്നേനി. രാത്രി ചോറിന് തിന്ന അത് നേരത്തെ തിന്നാ കൊഴ്. പുല്ലത്തെറ
ആഹ് പക്ഷെ ഇന്നാലും കൊറ് രാത്രി ചോറ് ഒഴിവാക്ക നല്ലത് ഇങ്ങനെ ചെറ്തായിട്ട്- ഈ ഷുഗറിന്റെ ഇത്ണ്ട്ന്ന്ണ്ടെങ്കി
ആഹ് ആഹ് ആഹ്
ഉം. ഏഹേ. സാധാ- ബ്ലഡ് ചെക്കെയ്യല് മാത്രാണോ. അതോ വേറെ എന്തെങ്കിലും മൂന്ന് മാസ്ത്തെ ചെക്കിങ്ങ് നടത്തല്ണ്ടോ?
അല്ലെയ് ഞാൻ സാധാ ചെക്ക് ചെയ്യലൊള്ളൂ മാസ് മൂന്ന് മൂന്ന് മാസം കൂടുമ്പോള്ള ത്രല്ലേ
ആഹ് ആഹ് അതാണ് ചെക്ക് ചെയ്യേണ്ടത്. അതാണ് ചെക്ക് ചെയ്യേണ്ടത്. ആഹ്! അത അത് ഇനി ചെക്കെയ്യാൻ പോകുമ്പഴെ മൂന്ന് മാസം ചെക്ക് ചെയ്യുന്ന ഹ് ഇണ്ടല്ലേ അത് ഒന്ന് ചെക്ക് ചെക്ക് ചെയ്യണംന്ന് പറഞ്ഞാ മതി അയ്ന് കൊറ്ച്ച് നമ്മൾ സാധാ നോക്കണെക്കാട്ടി കൊറ്ച്ചും കൂടി റൈറ്റ് കൂടുന്നെ ഒള്ളൂ. ആഹ് മൂന്നു മാസം കൂടുമ്പോൾ ചെന്നാ മതി ഇതാണ് നമ്മളെ ഷുഗറിന്റെ ആഹ് നമ്മളെ ഷുഗറിന്റെ- ലെ ലെവല് കറക്റ്റ് അറിയുന്നത് അത് ഒരു ആറ്ന്റെ മുകളിൽ ഉണ്ട്ന്നുണ്ടെങ്കില് മധിരം പിന്നെ തൊട്ടു പോകരുത് അതെ! അഹ് അത് ആറ്ന്റെ മുകളിൽ ഇണ്ട്ന്നുണ്ടെങ്കിലേ-
എ
അഹ്! അങ്ങനേ ഇണ്ട്. ആറിന്റെ തായേ ആണെങ്കിലു കൊഴപ്പല്ല. ഷുഗർ കൊറ്ച്ച്ള്ളതോണ്ട് ആറിന്റെ മേലെ ഇണ്ടാവും ഒരു ഏഴോ, എട്ടോ, ഒമ്പതൊക്കെ ഇണ്ട്ന്ന് ഇണ്ടെങ്കില് നിങ്ങള് ഡോക്ടറെ കണ്ട് മരുന്ന് കൈക്കല് തൊടങ്ങും വേണം. അങ്ങനേണ്.
പിന്നെ അതല്ലേ ഈ അപാടെ ഏഹ് മെഡിക്കച്ചോറെ പാടിച്ചത് പറാ ന ഷുഗർ ടെസ്റ്റ്‌ ടെസ്റ്റ്‌ ചെയ്യാന്
ലാബില് ലാബില്
ആഹ്! അഹ് ശെരി ആഹ് ആതെന്നെ അജൊന്ന് പറ്ന്ന പോല് ചെയ്തരൂല്ലേ
ആഹ് അവര് ചെയ്തരും. അത് റിസൽ ആഹ് വെറും വയറ്റില് വെറുംവയറ്റില് വെറും വയറ്റില് വെറുവയറ്റിലാ നല്ലത്! ആഹ് നമ്മള് ഷുഗറോക്ക- ക്കാപോന്നെ എപ്പഴും വെറും വയറ്റിലാണല്ലോ പോവ. അപ്പൊ അയ്ന്റെ കൂട്ടത്തില് അതും കൂടി നിങ്ങള് അടുത്ത പ്രാവശ്യം ചെക്ക് ചെയ്യുമ്പ അയ്നൊരു നാനൂറ്റി അമ്പത് അഞ്ഞൂറ്പ്യേറ്റെ ആവും അത്ര ഔട്ട് അത്ര ആവൊള്ളൂ. അയ്ല് കൂടുതല് ഈ കൂടി- പോയ അറുന്നൂറ്റി അയ്മ്പത്. അയ്ല് കൂടുതല് എന്തയാലും ആവുല ഓരോ സ്ഥല്ത്തും ഓരോ വ്യത്യാസം ഇണ്ടാകൊല്ലോ അഹ്. അത് ചെ ചെയ്തിട്ട് ആഹ് അത് അ എന്താ ഇൻക്ക് ഇത്രയും കറക്റ്റ് ആയി അറിയുന്നത് ഞങ്ങള് ഇവിടെടെസ്- യ്യൂന്നതാണ്. അതുകൊണ്ടാണേ അതിനെ പറ്റി ഫുൾ ഡീറ്റെൽസ് അറിയാ ഏഹ് അല്ലേ ഇമ്മാക്ക് അല്ല എല്ല ഉമ്മാക്ക് ഷുഗറ്ണ്ട്. അ ഒണ്ട് മൂന്ന് മാസം കൂടുമ്പോ അത് ചെക്ക് ചെയ്യുന്നആണ് ആഹ് ഉമ്മാക്ക് ഷുഗർ കണ്ടുപിടിച്ച ഏഹ്.
ഉമ്മാക്ക് വേദന ഉണ്ടാ
ഇപ്പൊ നോർമലാണ് മ്മാ ഉമ്മാക്കിത് ഷുഗർ കണ്ടുപിടിച്ച സമയത്ത് പന്ത്രണ്ട് ഉണ്ടായിരുന്നെ ആഹ് ഉമ്മാക്ക് ഇപ്പ ആറായിക്ക്ണ് ആറ് ഏഴ് അത്രായിക്ക്ണ് ഉമ്മാക്ക് പത്ത് കൊല്ലത്തോളായി
ആഹ് ആഹ് അത് മരന്ന്പ്പൊ കുടിക്ക്ണ്ടാ
അതിന് ശേഷം പിന്നെ ഉമ്മ കറക്റ്റ് മരുന്ന് എടുക്ക്ണ്ട് ഇൻസുലിൻ എടുക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ഇൻസുലിൻ ഒക്കെ രാവിലെ എടുക്കണ്ട് അത് വേണം ഇൻസുലിൻ അത് ഒരു സമയം കഴിഞ്ഞിട്ട്ണ്ടെങ്കി മരുന്ന്മെ നിക്കുല ഒരു സമയം കഴിഞ്ഞ മരുന്നുമെ നിക്കൂല ഇൻസുലിന് എടുക്കണം അങ്ങനെയൊക്കെ ഇണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പ ഞങ്ങള് മധുരം കഴിക്ക്ന്ന്ണ്ട് ന്ന്ണ്ടെങ്കില് മധ് രം പറ്റ ഒഴിവാക്കാനെ ഏതായാലു കൊറചൊരു നൂറ്റി അൻപത് ഇണ്ടല്ലോ നൂറ്റി കയ്മ്പള്ളതോണ്ടഞ്ഞെ മധുരം പറ്റേ ഒയ് വാക്കിട്ട് രാത്രി ചോറ് ഒയ് വാക്ക ഒര് രണ്ട് ചപ്പാത്തിയോ അങ്ങനെ എന്തെകിലൊ ഒന്ന് കഴിച്ചാ ഒര് കോതബ് ദോഷ അങ്ങനെന്തന്താക്കി കഴ്ച്ചാ മതിയല്ലോ ഇചോറ് ഒയവാക്കിട്ടേ അരിയാ
ആഹ് ചോറ് ഇത്ക്കെ ഒഴിവാക്കണം
ആഹ് ചോറ്പ്പ പറ്റേ അഴിവാക്കണ്ടാ നിങ്ങള്പ്പ ആഹ് ന്നാശരി
ആഹ്